അ ആ
കേൾക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
തിരക്കിലായിരുന്നോ
ആഹ് കൊറച്ച് തിരക്കിലായിന്നു ക്ലാസ് ഇണ്ടായിരുന്നേ ഓൺലൈൻ ആയിട്ടേ അപ്പൊ അത് കഴിഞ്ഞ് ഏഴേ ടു എട്ടര ആർന്നു അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞപ്പോഴതേനും ടൈമും ഇങ്ങട്ട് പോയി പിന്നെ ചാർജ് കയർന്നില്ല ഇന്ന് എന്താ പരിപാടി
ആ
എന്താ ഇന്ന് നോമ്പ് എടുത്തിരുന്നോ അപ്പൊ പിന്നെ നേരത്തെ
ആ ആ അ ഇതാവിടെണ്ട് ഒന്ന് വീണു ഒന്ന് വീണു ഇപ്പൊ
ഏ ഓ അവർക്കൊന്നും അറിയണ്ടല്ലോ അവ സുഖാണല്ലോ കുട്ടികളായതുകൊണ്ട്
അതെ ഏഴ്
അത് ക്ക് നമ്മക്കരോ സെയ്കലുകളൊക്കെ ആയിട്ട് നമ്മള്ങ്ങനെ പോണ് ഹ് വേറെന്താ സുഖായിട്ട് പോണ് അവർക്ക് ചെറിയ മക്കളായോണ്ട് ഒരു ടെൻഷനൂല്ലലോ പറയാ ആഹ
നമ്മൾ ന നമ്മുടെ കുട്ടിക്കാലത്ത് ഒക്കെ അങ്ങനെന്നെ ആണല്ലോ ഉണ്ടായിരുന്നേ
ആ ആന്നെ ആ കാലം നി തിരിച്ച് വരൂലല്ലോ ഹ് അതിലേക്ക് പോവാന് ഭയങ്കര ആശയാണ് ഉ ഹും എല്ലാർക്കും അങ്ങനെ ന്നെ ആയിരിക്കും
പറയുമ്പോ വ്ടെ ഈ ഒരു കൊറെ ഫ്രണ്ട്സ് ഒ ക്കൊള്ളെരു ഇതാണേ
ഉം
ആഹ ഹാ അപ്പൊ ഇവിടെ പറയുമ്പോയ് എല്ലാ കുട്ട്യേളും എല്ലാ വീട്ട്ത്തെ ആളുകളും ങ്ങനെ വരും അവര് വന്നിട്ട് എല്ലാവരും നല്ല കളി ടി വി കാര്യങ്ങള് അങ്ങനൊക്കെ ആർന്നെ അപ്പൊ എന്റെ ചെയ എന്റെ ഏട്ടന്റെ ആ ഒരു പ്രായത്തിലൊന്നും അങ്ങനെ കിട്ടിട്ടില്ല തോന്നണ് എന്റെ പ്രായത്തില് എന്നൊക്കെ പറയുമ്പൊ കൊറെ നമ്മടെ രേ ഏജ്ലുള്ള ആളുകളും വേണേ അപ്പോ
ആ ഒരേ ഏജില് വേണം അപ്പറത്തെ ഇപ്പുറത്തൊക്കെ കുട്ടികൾ വേണോ ഉം ആ ഒറ്റപ്പടിയുള്ളൂ
ആഹ് അതെ പെൺകുട്ടികളാണെങ്കിലും കൊറച്ച് തോനെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാർന്നെ ഞങ്ങടെ കാലം എന്നൊക്കെ പറയുമ്പോ ഏഹ് പാടത്ത് കൂടെ നടക്കുക കുന്നത്തിക്ക് പോവാ മാങ്ങ പൊട്ടിക്കുക അങ്ങനത്തക്കെ ഒരു കാലാണ്
ഉപ്പിൽ ഇട്ണ ഉപ്പും മോളാകും ഇടണ കലം
അപ്പ അങ്ങനൊക്കെയ ഞങ്ങള് ഈ ഒരു വല്യൊരു കാടുണ്ടേ ഞാൻ ന്റെ വല്യമ്മേ ടെ വീടവടെ അടുത്ത് തന്നെയാണെ അപ്പ അവിടെ പോയി കഴിഞ്ഞ ആനപ്പാറ ആ പ്പാറ അങ്ങനൊക്കെണ്ട് വല്യ കുന്നാണ് പ ആനപ്പാറ മറ്റേ വൽ ല്ലൊരു പാറണ്ട് ഇതില് ആമപ്പാറ പറഞ്ഞിട്ട് ചെറിയോ പാറന്റെ അടുത്തുണ്ട് അപ്പ് ഇപ്പ സൂര്യാസ്തമയം കാണാൻ വേണ്ടിട്ട് വൈകി ക്കെ അങ്ങട് ഇങ്ങനെ പോവും
ആ രസായിട്ട് അലരുമ്പാട് ഒരുമിച്ച് പോകുമ്പോ അതൊരു എൻറ്റടെയ്ൻമെൻ്റ് ആണല്ലോ ഉം ഹ്
ഈ ആനപ്പാറ ആമപ്പാറ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടോള്ളേ നല്ല രസട്ടോ കാണാന് ശെരിക്ക് നമ്മള് ഇപ്പ നമ്മള് ടൂറെ ഒക്കെ പോവില്യേ നമ്മള് ഏഹ് മറ്റപ്പാ മൂന്നാറോക്കെ പോയി ട്ട് ആ കുന്നിന്റെ മോളില് കേറിട്ട് നമ്മള് ത ട്ടിക്ക് നോക്കിലേ ആ അതിനേക്ക നല്ല്യൊരു ഫീലായിരുന്നു അതക് ക്കെ കാരണം നമ്മളത്രയും അതുവാണ് നമ്മളെ ആ ഒരു ടൈമില് ആരും കൊണ്ട്
ആര് കൊണ്ടുപോയി കാണിച്ചിത് ഇപ്പ അതൊന്നും കണ്ടാ വല്യത് ഇത് ണ്ടാവൂല ഉം
ആ അങ്ങനെ എന്നിട്ട് സൂര്യാസ്തമയം വര്ണവരെങ്ങനെ നിക്കും അവിടെയാണെങ്കി ആരും ഇങ്ങനെ നോക് ക്കാത്ത പറമ്പാണെ അതായത് കുന്നല്ലേ കുന്നാകുമ്പോ എപ്പോഴും ആളുകൾ അങ്ങ ട്ട് വരൂല്ല്യ
അ ആ ആ ആ അമ്മക്ക് കുറേ പണ്ടത്താൾക്ക് കൊറേ സ്ഥലങ്ങളുണ്ടാകുല്ലോ എന്നത്തെമാതിരിയല്ലല്ലോ ഉം കൊറേ പറമ്പുകളും ഓയിഞ്ഞുകിടക്കണുണ്ടാവും
അതെ വല്ല്യേ വല്ല്യേ മാങ്ങടെ മരൊക്കേണ്ടവുവേ അതിന്റെ മോളിലൊക്കെ ഏട്ടന്മാരൊക്കെ കേറുക നല്ല ഭംഗിയുള്ള മാങ്ങാ ഈ മറ്റേ കിളിച്ചുണ്ടൻ മാ മാമ്പഴംന്നൊക്കെ പറയില്ലേ അ അതേപോലെ വലിയേ മാങ്ങയുണ്ടാവും പച്ച അതിന്റെ തുമ്പത്ത് ഇങ്ങനെ ചൊവൊ പ്പു കളറായിട്ട് അത് കാണുമ്പോത്തന്നെ നമുക്ക് ശ് അല്ല ആ അന്നത്തെ കാലത്ത് പറയുമ്പം അതെ ശെരിക്കും ആ പണ്ടത്തെ കാലത്തെന്നു പറയും മ്പം നമ്മളെങ്ങനെ ഇപ്പൊ എല്ലാ ഫ്രൂട്ട്സും നമു ക്കു വാങ്ങാനൊള്ള ക്യാഷും കാര്യങ്ങളൊക്കെണ്ട് അന്നൊന്നും പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ നമ്മളങ്ങനെ വാങ്ങിത്തരാനും അതുപോലെ വാങ്ങാനൊന്നുമില്യ അതെ പക്ഷെ അന്നൊക്കെ ഇതിങ്ങനെ കാണുമ്ബ്ലെ കടയില് കാണുന്ന മാങ്ങയാണെ അല്ലേലും അങ്ങനെ കിട്ടുമ്പോഴൊക്കെ നല്ല സന്തോഷിക്കാരുന്നു ന്നിട്ട് അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടിങ്ങനെ ആ പർടെ മോളിലിങ്ങനെ ഇരി രിക്കും
ഓ അത് കല്ലോണ്ട് കുത്തി പൊട്ടിച്ച് തിന്നുമ്പോ അത് വേറൊരു രസമാണല്ലോ എല്ലാവരും കൂടെ കൂടിയൊരുമിച്ച് അത് തർക്കം കൂടിക്കെ തിന്നുമ്പോ അത് വേറെ ടേസ്റ്റ് ആണ് ഇന്നിപ്പോ നമ്മള് വാങ്ങി കഴിച്ചാലും ഓ ഒരു പാട് അന്നൊക്കെ നമ്മടെ ഏജിലുള്ള ആൺകുട്ടിയോളും പെൺകു ട്ടിയോളുമായിട്ട് നമ്മളൊന്നായിട് കളിക്കുലോ ഇന്നത്തെ കാലത്ത് അതൊന്നുല്ലല്ലോ
അതെ ആഹ ശരിക്കുട്ടോ ഈ കുട്ടികൾക്കൊക്കെ ശരിക്കെ അത് മിസ് ചെയ്യും കാരണം അവർക്ക് അറിയൂല്ല അത് പറയുമ്പോ പോലെ എന്താന്നെന്നെ കേക്കുമ്പോഴേ ശരിക്കും നമ്മുടെ ആ ഒരു കാലം തന്നെ ന്നെയാണ്
ആഹ അതൊരു അത് കിട്ടൂല തറമുറക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ ആ ഫോണൊക്കെ ആയി തിരിച്ചുവരാൻ കഴിയാത്ത ഒരു കാലാണ് ഇപ്പ എല്ലാവരും അവനോന്റെ
ത്തൊക്കെ നമ്മള് കുളത്തിലാണെങ്കിലും പുഴയിലാണെങ്കിലും എല്ലാരും ഒന്നിച്ച് പോയി നീന്ത ഉണ്ണിപ്പിണ്ടിക്കെ ഇട്ടിട്ട് നീന്തി ഞങ്ങള് അങ്ങനെയൊക്കെയാ നീന്തല് പഠിച്ചത് വാഴ വെട്ടിട്ട് വാഴ വെട്ടിട്ട് അതിന്റെ തണ്ടുണ്ടല്ലോ അത് വെള്ളത്തില് ഇടും അപ്പൊ ആ അത് പൊന്തി അവിടെ കാമ്പ് ന്നാ പറയാ
ആ ഇണ്ണിക്കാമ്പ് ഉള്ളിത്തെതാണ് അതിന്റെ പോള അതായത്
ആഹ് വാഴപ്പോള അതന്നെ ആ പാ സാധനം ഇട്ടിട്ട് നമ്മള് ഇങ്ങനെ കാലിട്ടടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ നീന്തല് പഠിച്ചത്.
എനിക്ക് നീന്തം ഒന്നും അറിയില്ലട്ടോ സംഭവം ഞാൻ ശ്രമിച്ചണ് ഫുള്ളായിട്ട് ല്ല ന്നാലും കൊറ ച്ചൊക്കെ ന്ന് നീന്തും. ഇങ്ങനെ ശ്വാസം വേം പോവും
അതെ ആ ഞങ്ങള് പിന്നെ അക്കരിക്കരൊക്കെ ഇവിടെ പൊഴയുള്ള കാ ണെ നമ്മളുടെ നാട്ടിന്റെ അടുത്ത് പുഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നീന് ന്തൽ പടി ക്കും അപ്പൊ ഞാനും ഇവിടൊക്കെ പോയിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അവിടെങ്ങനെ ഏഹ് കൊളത്തില് പോയിട്ടാണ് ഫസ്റ്റ് പഠിച്ചത്. ഇങ്ങനെ പോള ഇട്ടിട്ട് പിന്നെ ടയർ ഇട്ടിട്ട് ട്യൂബൊക്കെ ഉണ്ടല്ലോ ട്യൂബ് ഇട്ടിട്ട് അതിന്റെ മോളിൽ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ നിന്തൽ പഠിച്ചത് പഠിച്ചേന് ശേഷം പിന്നെ അക്കരെ പിന്നെ അവിട്ന്ന് ഇങ്ങട് പോരാ ഒരു മത്സ യായിരുന്നു അങ്ങനൊക്കെ പക്ഷെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും നീന്തൽ അ
നീന്തല് അറിയില്ല അപ്പൊ അറിയില്ല അപ്പൊ ഇ ഇങ്ങനെ ഫീ കൊടുത്ത് പഠിച്ച് അങ്ങനൊക്കെ പഠിച്ചെങ്കിലെ ഇള്ളൂ മക്കള് ഞങ്ങക്കൊന്നും ഇവിടെ കൊളമൊന്നും അടുത്തില്ല്യാ ഇപ് ഇപ്പ ഇത്ര ആൾക്കാരെ ഇത് ഇപ്പ ഈ കൊളത്തില് വീണ് അല്ലാതെയൊക്കെ മരിച്ചു പോണേൻ്റെ
ആഹ് അതുംപോടിയാണേ അത് ഇതുകാരനാണ് കൂടുതല് ആരെയും ഈ കുട്ടികളെന്നും പൊഴേക്കും പറ്ഞ്ഞേക്കാത്തത്
ആഹ് ആഹ് ആഹ് ഞമ്മക്കും ഞാ ഞമ്മക്കും ഇവിടെ ധൈര്യല്ലാ ഇത് ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കേൾക്ക്ണോണ്ടേ
പിന്നെ കൊളത്തിലൊന്നും വിശ്വസിച്ച് പോവാനും പറ്റ് ല്ല്യാ അമീബാർഞ്ഞ്ട്ടാ ആഹ് വൈറസ് കാര്യങ്ങളു ഫംഗസ് കാര്യങ്ങളൊ ക്കെ തലേല് കേറിട്ടും മുക്ക്ക്കൂടെ കേറീട്ട് കേട്ടിട്ടില്ലേ
ആഹ് ആഹ് ആഹ് ഇപ്പതന്നെ കൊളൊക്കങ്ങനെ ഒര് ശുദ്ധിയില്ലാ ത്ത് ജലങ്ങ ജലാണല്ലോ ഉള്ളിൽ ഉള്ളേ ഒറപ്പിക്കാൻ വയ്യ കാരണം ഒഴുക്കിണ്ട് അതിന് തോടു അതിന് ഏ തോടും അതിന്റെ അടുത്ത് കൂടൊക്കെ പോയിന് ഇപ്പ അതോന്നുല്ലല്ലോ ഒഴിക്കില്ലാഞ്ഞി
ഇപ്പിലെങ്കിലും പണ്ട് ഇത്ര അങ്ങട് വൈറസും കാര്യങ്ങളൊന്നും ഉണ്ടാർന്നില്ല, ഇപ്പ ഈ വേസ്റ്റും കാര്യങ്ങളൊക് ക്കെ നല്ലോണം കൂടല്ലേ, ഓരോ കെമിക്കലും കാര്യങ്ങളൊക്കെയാണ്, അതെ അപ്പ ഈ പ്രകൃതിയിൽ ആ ഒരു ത് അങ്ങട് വരിയാ തോന്നണ്ന്ന്.
ആഹ് എന്താ അറിയില്ല എങ്ങോട്ട് തിരിഞ്ഞാലും പേടിയാണ് ഈ കാലത്ത് നമ്മളെ യൂസേജ് തന്നെ കേട്ടോ നമ്മളെ കെമിക്കൽ എന്തൊക്കെ ഡെവലപ്മെന്റോ ക്ക അധികായി
അതെ അല്ല മനുഷ്യന്മാരന്നെയാണ് അങ്ങനെ ആക്കി തീർത്തത്.
ഏ പ്രകൃതിടെ ആവാസ വ്യവസ്ഥയാ തകർന്നത്.
ഒക്കെ നല്ല ഏ ഇതില് കൊണ്ടു നടന്നിരുന്ന ഒരു ഭൂമി ആർന്നു. തലമുറകൾ ഇങ്ങനെ വന്ന് വന്ന് വന്ന് അതങ്ങനെ നശിപ്പിച്ച് നശിപ്പിച്ച് ഇങ്ങനെ ഇനി ഓക്സിജൻ കൂടിയും കി കിട്ടാത്തൊരു അവസ്ഥ വരാനുള്ളൊ ഒരു കാലം എന്നൊക്കെ പറ ങ്ങനെ കാണാം ആ അല്ല ചിലരൊക്കെ ഇങ്ങനെ ട്രോൾ പോലൊക്കെ ഇങ്ങനെ കാണി കാണാം മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ഒരു ബാക്കിൽ ഒരു ബെഗ് പോലെ ഓക്സിജനെക്കെ വെച്ചി ചെടി വളർത്തിട്ട് അയ്യോ അങ്ങനത്തെ കാലംന്നും ഇനി വരാണ്ടിരിക്കട്ടെ അല്ല അങ്ങനെ കാണിക്കണ ശ ശരിയാണ് അങ്ങനെയാണ് ഇനി വരാൻ പോണത് കാണിക്കുകയാണ് അത് ശരിക്കും മറ്റുള്ളവർക്കൊരു മെസ് മെസേജും കൂടിയാണ് എല്ലാവരും മരങ്ങൾ നല്ലോണം നട്ട് വളർത്തണം അതൊക്കെയാണ് അവിടെ ശരിക്ക് കാണിക്കു ക്കണത് അല്ലെ ആ അത് പഠിച്ചിട്ടില്ലെങ്ക മനുഷ്യന്മാര് ഇനിയും
ആ ആ ഉ ഉറപ്പായിട്ട് കണ്ടിര ക- പ്പന്ന് ഇടിയും മഴയും പേടി - ചെണ്ടമ്മള ഇ ദിന മണവേം വീടിനഅടുത്തുള്ളായാലും റോഡിന്റെ പക്കത്തായാലും മരങ്ങൾ വേ മുറിക്കാണല്ലോ എട്ട്പ്പറം അലങ്കാര ചെ മാത്രമാണ് നമ്മൾ നട്ടുള്ളത്
അതെ ശരിക്കും പിന്നെ ആ നമ്മുടെ വീട് വീടിന്റെ അടുത്തുള്ള- മരങ്ങള് നമുക്ക് തടസ്സമാണെങ്കിലും വിട്ടുകണെങ്കിലും പിന്നെയും- വല്യ പ്രശ്ന ഇല്ല തോന്നുന്നു പക്ഷെ ഈ കാടുകളൊക്കെ വെട്ടി നശി ചിട്ട് അതുപോലെ പാടങ്ങളൊക്കെ നികത്തു - ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ- വരുമ്പോഴാണ് കൂടുതലും-
ഇനി പണ്ടൊക്കെ കൊറേ പറമ്പുകൾ ഉണ്ടായിനി ഇപ്പ എല്ലാരും സ്വന്തം കൂട്ട കൂടിണ്ടന അന്നൊക്കെ ഇപ്പൊ സ്വന്തായിട്ട് വീട് എലോടത്തു കാണോടത്തക്ക മു ഈവ വീടുകളായി അവിടുത്തെകാ കാട തക്കും വയല് നികുത്തുവാണ്
എല്ലാരും ഒന്നിച്ചല്ലേ ഇതിപ്പോ ഒരു കൂട്ട് കുടുംബത്തിൽ പ പത്ത് പേരും പത്ത് സ്ഥലം വാങ്ങീയിട്ട് ആ വീട് വെക്കുകയാണ് ശരിയാണ് അങ്ങനത്തെ ഒരു കാര്യം കാരണം തന്നെയാണ് കൂടു തിലും ആ അങ്ങനെ ഒരു കോടി ആളുകൾ അങ്ങനെയാണ് ചിന്തിച്ച കഴഞ് കഴിഞ്ഞാല് പിന്നെ ഇവിടെ എന്താ മരങ്ങൾക്ക് വളരാൻ- പലുണ്ടോ
ഉ ഏ
ആ എല്ലാവര അങ്ങനെന്നെ ചിന്തിച്ച കഴിഞ്ഞാലേ മരങ്ങൾക്ക് പിന്നെ വളരെ സ്ഥലല്ല പറയാ-
ല്ല അഹ് ഇവുടെ ഉപ്പന്റെ ഇവിടത്തെ ആ വാപ്പാന്റെ ഉപ്പക്ക്- ഒക്കെ നല്ല സ്ഥലങ്ങള ഉണ്ടായിന് ഒരുപാട് ഏക്കർ കണക്ക് സ്ഥലുണ്ട് അ അയിന് പത്ത് പ പത്ത്പൈനഞ്ച് മക്കളു എയ്ന് അവര് ഒക്കെ വേറെ പോയാണ്ടവര് അത്
ആഹ ആ ഞങ്ങളുടെ ബാക്ക് സൈഡില് നല്ലോണ്ണം മരങ്ങള്ൾ നക്കണ്ടിട്ടോ ഇനിപ്പോ അതൊക്കെ വെട്ടിട്ട് അവിടെ വീട് വെക്കാൻ പോവാത്രേ കാരണം ഞങ്ങക്ക് അതൊരു തണലും ഒരു നല്ലതാണീ ഞാ അതും കൂടി വെട്ടിക്കഴിഞ്ഞ അവിടെ ആകെ ചൂടാ ഉമാ വെയില ഇങ്ങനെ ഇപ്പൊ തന്നെ അവര് ഫ്രണ്ട് സൈഡ് തന്നെ കുറെ മരങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോ ഈ മഴക്കാലയപ്പോ അവരോടെ എഏ എന്താ ഇന്റർലോക്ക് വിരിക്കാൻ വേണ്ടിട്ട് ആ മരങ്ങളൊക്കെ വെട്ടി അപ്പൊ അവിടെ നല്ലൊരു തണലായിുന്ന ഞങ്ങക്ക് അപ്പൊ അവര് പറയണത് ഇന്റർലോക്ക് നിിക്കക്കറില്ല അപ്പൊ അവിടെ നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്ത് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറഞ് തന്നത് ഞങ്ങള്ൾഭാസ്റ്റ് പറയക്ക ഇത ആമാരവി നിന്നോ ഏനെ കുഴപ്പൊന്ന ഇില്ലല്ലോ പറഞ്ഞ അപ്പ അത് നിങ്ങളടെ വീടിന്റെ അടി കും പോയിഴിഞ്ഞൽ അതൊരു ബുദ്ധിമുട്ട് വും വേള കഴിഞ്ഞാല് വീടിന് ഇതാവൊക്കെ പറഞ്ഞു പി അവരെ
ഉ നമുക്ക് തണല്ല റൂമ ഒക്കെ നല്ല തണുപ്പായിരിക്കും അത് വെട്ടിക്കഴിഞ്ഞ അതിന്റെ എന്താറിയുള്ളൂ
അതെ എന്നാ വിളിക്കീട്ട്രാ
ആഹ്
ശരി